ഹലോ
കേക്കണില്ലേ
ആ പറഞ്ഞോളൂ
എന്തൊക്കെയുണ്ട് വർത്താനവും ഒക്കെ നല്ല വിശേഷം
നന്നായിട്ട് പോണ് കുഴപ്പൊന്നുമില്ല വേറെന്താ
വേറെന്താ ഒക്കെ നല്ല തന്നെ പിന്നെ എന്താപ്പം ഫുഡ് കഴിച്ചോ
ഓ ഇവിടെ കഴിച്ചു രണ്ടു മണി കഴിഞ്ഞില്ലേ
ഉം
കഴച്ചില്ലേ
കഴിച്ചിട്ടൊന്നുമില്ല
അതന്തെ
ഞാൻ നല്ല വഴിച്ചന്നില്ല
ഏ, രാവിലത്തെ നേരം വൈകിട്ടാവും കഴിക്കാൻ എണിക്കാൻ നേരം വൈകിയ
എണീക്കാനാ
ഉ ആ, പിന്നെ കഴിക്കണെങ്കി പത്ത് മണി ആവുവല്ലേ ഒൻപത് മണിക്ക് എഴുന്നേറ്റ വരുന്നെ അപ്പൊ പിന്നെ എത്ര വൈകിയാലും കുഴപ്പമില്ല നമ്മള് രാവിലെ കഴിക്കൂ രാവിലത്തെ
ഞാനേ കോളേജ് പോകുമ്പോ രാവിലെ കഴിക്കൂ
ആ, അപ്പൊ ഇന്ന് എന്നെ ക്ലാസ്സില്ല
ഇന്ന് പോയിട്ടില്ല ഇ ചേറി
ആതെ ആ ശരി
അപ്പൊ സേറില്ലാതെ ക്ലാസ്ൽ പോയാല്
ഉം
വർത്തനം പറഞ്ഞ ഇരിക്കലേക്കാരം
ആ അങ്ങനെയും വേണ്ട ഒരു ദിവസൊക്കെ
ഉം അങ്ങനെ ഇണ്ടാവേണ്ട്, ഇപ്പ പരീക്ഷ ആയോണ്ട്
ആ ആ ഏത്
എം ആർ സി എസി മെക്കാനിക്.
ആഹ എത്ര വർഷാണ്.
ടൂ
ഉം കഴിയാറിയോ?
ആ, ഈ മാസം പരീക്ഷയാണ്.
ലാസ്റ്റോ, ഫൈനലോ?
ആ ഫൈനല്.
ആ, ശരി ഉം എങ്ങനെണ്ട് എക്സാമൊക്കെ
എക്സാം തുടങ്ങിയില്ല തുടങ്ങാന്ന്
തുടങ്ങാൻ നിക്കണുള്ളല്ലോ അല്ലേ പ്രിപ്പറേഷനാ
ആ ആദ്യത്തെൊെക്കെ പാസ്സ് ആയി.
ആ ഇതുവരെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല എങ്ങനെ സ എത്ര ആയിട്ടാണ് വരുന്നെ എക്സാമ് വർഷത്തില്
വർഷത്തി
ആ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു രണ്ടാം വർഷ അല്ലെ അപ്പോൾ?
ഉം ആ
എവിടെയാണ് പട്ടന്ന് വന്ന് പോല എവിടെ എവിടെ
അരികുഴെ കിട്ടി
ഐ റ്റി യേലോ
ഉം
അത് ശരി എന്നും പോയി വരല്ല വീട്ടെക്ക്? അത്ര ദൂരം ഉണ്ടാവുള്ളൂ അല്ലേ?
ആ
ഉം വേറെ ആ ഐടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂള് അല്ല വീട്?
ആഹ്
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല എന്ന ദൂരൊക്കെ എവിടെയാണോ
ആഹ്
ഉം വീട്ടില് വേറെ ആരാ
ഇമ്മീ ഞാന ഉണ്ട് ഇപ്പോടെെ.
ആഹ് അനിയത്തികളൊന്നുല്ല?
ഏട്ടത്തി ഉണ്ട് ആ് ഏട്ടത്തി ഏട്ടനും ഉണ്ട് ഉപ്പ ഉണ്ട്.
അവളെന്തെയ്യാ പഠിക്കന്നെ?
കല്യാണം കഴിഞ്ഞ്ണ്.
ആഹ് അത് ശരി ബ്രദറോ.
ബ്രദറ് ജോലിക്കൊയിണ്.
ഉം അപ്പൊ ഉമ്മണ്ടണ്ട് ചെറിയ ആളാവൂല്ലേ വീട്ടില്?
ആഹ്
ഉം സുഖാണല്ലോ
മഹ്ഹ്ഹ്.
മഹ്ഹ്ഹ് ഉം അ ശരി ഇപ്പങ്ങളോ അന്ന ഇണ്ടാവുള്ളൂല്ലേ? അതുകൊണ്ടാവണം ഒർക്കൊക്കെ രാവിലത്തെ
ഇമ്മ ചീത്ത അറിയില്ല എത്ര നേരം ഇറങ്ങിയാലന്നും?
അമ്മ ഇൻക്ക് വയ്യ അപ്പ
ആഹ് അയ്ശരി ആഹ്
ഇമ്മാക്ക് വയ്യാത്തപ്പം ഞാൻ നല്ലോ സഹായിച്ചൊട്ക്കും
ആഹ് ഉം അതെന്നെല്ല വാണ്ടത് പിന്നെപ്പം അധിക പണിയൊന്നുല്ല ആള് കൊറവായോണ്ട് വല്യ പ്രശ്നൊന്നും ഇല്ലല്ലോ ലേ
ഉം അത് തൊട്ച്ചാ അതേപോലെ നിക്കും ചെറിയ കുട്ട്യള് ഇല്ലാത്തോണ്ടേ
ആഹ് കേട് കേടെര്ത്താൻ ആള്ല്ലല്ലോ ല്ലേ തൊട്ച്ചതും ആഹ് ഈ നന്നാക്കി വെച്ചൊന്നും മറ്റെത് എല്ലം മാറി മറിച്ചാണെല്ലോ ഇണ്ടാവാ രാവിലെ ഒക്കെ റെഡിയാക്കിയക്കും വൈകുന്നേരം ആവുമ്പോഴേക്കൊക്കെ മാ തല തിരിഞ്ഞാവുണ്ടാവാ കുട്ട്യള് ഇള്ള വീട്ടില്
താത്താന്റെ കുട്ട്യള് വന്നാ അടിപൊളിയാ
ആഹ് ഇങ്ങള് അത്രേം കാലം സൂക്ഷിച്ചൊക്കെ പ്പ ശരിയാവൂല്ലേ
അള്ളാ ഞാൻ മൂന്നാളായി ഞാനും കൂടും ഓലപ്പോ
കൂടലേ അപ്പൊ പിന്നെ എല്ലാരടും കുട്ട്യളാവും ആഹ് അത് ശരി ഉം താത്ത വരല്ണ്ടോ സ്കൂളിൽ ലൊക്കേഷനിലൊക്കെ വരാതില്ലേ
ആ വെക്കേഷൽ വര്ന്ന്ണ്ട് ഇന്ന് വരാ പറഞ്ഞ്ക്ക്ണ്
ഉം ഇന്ന്പ്പെന്താ വെക്കേഷൻ ഇന്ന്പ്പ ബുധനാഴ്ചല്ലേ ആഹ്
ഏ ഉം ഒരാള് ആഹ് അല്ല ഏട്ടത്തി മാത്രം കുട്ട്യാള്
ഇല്ലാതെ വരുഓ നിക്കാൻ വരൽണ്ടാവൂല
ഉം ഹ്
ഉം
നിക്കാനും വരേണ്ട് ഒഴിവ്ട്ടണം
ആഹ് സ്കൂളിനും മദ്രാസിനും ഒക്കെ ലേ ചെറിയ കുട്ട്യളാ
ആഹ് ഒരാള് രണ്ടിലാണ് ഒരാള് ഏ നെയ്സറി ചേർത്തീണ് തിപിയാന്ന്
ഉം നല്ല പ്രായാണല്ലോ അൻക്ക് കളിക്കാന് ഉം ഉം ഇല്ലെങ്കി അതിലും ചെറുതാ അതിലും ചെറുത് ലേ പണിണ്ടാവും ഉം അപ്പോൾ അപ്പൊ പണി ഫുള്ള് അമ്മക്കെന്നെ ആവുലേ വന്നാല്
ഔവ് അതാ രസം ഓലുണ്ടാകുമ്പയേ രസം ഒള്ളൂ
ഉം അല്ലെങ്കിലും വീട്ടില് രസംണ്ടാവണേ കുട്ട്യള് വാണല്ലോ
ഉം
ആഹ് കുട്ട്യള് ള്ളെ വീട്ടില് ഇള്ളൊച്ചിം ഒച്ചപ്പാടും
ഇമ്മെല്ലേ ഇണ്ടാവൊള്ളൂ
ഉം അത് ശരി ഉം അപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയതാണോ ഐ ടി ഐല് അതോ എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പോയതാണോ
പ്ലസ് ടു കഴിഞ്ഞിട്ട്
പസ് ടൂ കഴിഞ്ഞിട്ട്ല്ലേ അതെങ്ങനെ അവിടെ ഫീ ഒക്കെ ഇണ്ടോ ഗവൺമെന്റ് കിട്ടിയാണല്ലോ ല്ലേ ആഹ് ഏത് കോഴ്സാന്നാ പറഞ്ഞെ ഐ
മാറേസീ എ സി മെക്കാനിക്
എ സി മെക്കാനിക്കോ പെങ്കുട്ട്യള് എ സി മെക്കാനിക്കൊക്കെ ഇട്ക്കോ കു കുട്ട്യള്ണ്ടോ നല്ലോണം
ആഹ്
ഉം അത് ഇങ്ങനെ പിന്നെ അലോട്ട്മെന്റില് കിട്ടിയതാ
ആ അലോട്ട്മെന്റ് കിട്ടിയ
ഉം അതെനി താല്പര്യം
താല്പര്യം സിവിലേണി
ഉം ആഹ് അങ്ങനെ കൊടുത്ത് കിട്ടിയതാവുല്ലേ
ഹേ ഹേ അത് എനിക്ക് കോഴിക്കോടേനി സിവില് കിട്ടീന്
ആഹ് എന്തേ അവിട്ക്ക് പോവം വിട്ടീല്ലേ
ഇല്ലാ അവിടെ ഐടി ഏല് എടുത്ത് കിട്ടും ബേ
ആഹ് ആഹ് അല്ല അവിടെ സിവില് കിട്ടീനോ
ഏ ഇവിടെ കിട്ടീലാ
അല്ല അവിടെ കോഴിക്കോട് കിട്ടിയോ അപ്പൊ അവിട പോയാ പോരേനോ അധിക ദൂരോന്നുല്ലല്ലോ
ചെറിയ കുട്ടിയാ അപ്പ അങ്ങട്ട് വിട്ടീലാ
അയ്ശരി ഉം യാത്ര പ്രശ്നോ
ആഹ് പിന്നെ ഹോസ്റ്റലൊക്ക നിക്കണ്ടി വരും പറഞ്ഞാണ്ടേ
ഉം കോഴിക്കോട് കോഴിക്കോട് എന്നാല് അരീക്കോടല്ലേ ആ ഭാഗത്തുന്നൊക്കെ പിന്നെ അധികം ദൂരൊന്നുല്ലല്ലോ
പോയി ഒക്കെ വരാം പിന്നെ ക്ഷീണോം കൊയ്കൊക്ക ആവും പറഞ്ഞാണ്ടെ
ആഹ് കൊറച്ച് റിസ്കൊക്കെ എടുക്കേണ്ടി വരും പഠിക്കണങ്കി ആഹ് അല്ല ഇത് കൊഴപ്പല്ലല്ലോ അടുത്തന്നെ ആവുമ്പോ
അടുത്ത് കിട്ടുമ്പോ നമ്മള് ഇതിനു കൊഴപ്പൊന്നുല്ല ഇതിനും നല്ലദാണ്
ആഹ് ഇതല്ല ഇത് സ്കോപ്പുള്ള സംഗതിന്നെയാണ് അല്ല ഞാൻ പറയാ ഇഷ്ടം താല്പര്യ ഉള്ള വിഷയം കിട്ടി കിട്ടി കിട്ടാത്തോണ്ട് പറഞ്ഞതാ ഉം
ഉം ഉം
ഉം അപ്പൊ ഇതാ നല്ലേ കൊഴപ്പില്ലല്ലേ
ഏയ് കൊഴപ്പല്ല
ഉ എങ്ങനെത്ര ബാച്ചിലത്ര കുട്ടിളുണ്ടോ
ഏ എങ്ങനെ
നിങ്ങളെ ബേച്ചില് കുറെ കുട്ടിളുണ്ടോ ചോദിച്ചാ
ഇരുപത്തിമൂന്ന്
ഇരുപത്തിമൂന്നോ
ഉം
ഉ പിന്നെന്താ
ഉം
വേറെന്താ വീട്ടിൽ മഴണ്ടോ
മഴല്ല ഇപ്പ നല്ല കാറ്റാ
ഉം ഇന്ന് വല്ലാതെ മഴ പെയ്തിട്ടില്ലന്ന് തോന്നണില്ലേ ഇവിടന്നും പെയ്തിട്ടില്ല
ഇന്നലെ രാത്രിയുണ്ടെനിം
ആഹ് ഇന്ന് നേരം വെളുത്തെന്റെഷം ആഹ് നല്ല തണു നല്ല ഈ കാറ്റ് വന്നെന്റെ നല്ല തണുപ്പുണ്ടാവും ഇന്നലൊക്കെ നല്ല കാറ്റാ
ഉം
പിന്നെ കഴിക്കാനായില്ലേ മ്മ കയിച്ചോ
മ് ഹ്
മ്മന്നെ കാത്ത്ക്കാവുല്ലെ അത് ശെരി അപ്പ ഉമ്മ സസി ആവൊല്ലോ അന്നെ കാത്ത
ഒപ്പം നിന്നല്ലേ ഞങ്ങൾക്ക് രണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ തിന്നില്ലേ ഇമ്മ തിന്നൂല ഇമ്മന്നില്ലെങ്കി ഞാനും തിന്നുല്ലാറ്ഞ്ഞതിര്
ആഹ് ഇപ്പ ഓലൊക്കെ രാവിലെ പോവ്വേക്കൂലേ എല്ലാരും വീട്ട്ന്ന് പോവ്ണോലാ അതോ പൊറത്താണോ
ഏ ഇപ്പ രാവിലെ പോവും
ഉം ആങ്ങളേം രാവിലെ പോവും ഓനും ഉം അപ്പൊ പിന്നെ ഇങ്ങളെ ഇണ്ടാവോള്ളൂ രാത്രിയാവോ വരാന് എല്ലാരും
ആഹ് രാത്രിയാവും
ഉം അപ്പത് വരെ ഇയ്യ്കൂടിം പോയാ പിന്നെ ഇമ്മ ഒറ്റക്കാവുലേ അനക്കെപ്പളാ ക്ലാസൊട്ങ്ങാ വൈകുന്നേരം വരെണ്ടോ
ഇന്ക്ക് എട്ടണി ടു മൂന്നണി
ആഹ് അത് ശരി അട്ത്തായോണ്ട് വേഗം എത്തും ചെയ്യൂലേ
ഏഹ്
നാല്മണിയൊക്കാവുമ്പോത്തിന് വീട്ടിലെത്തോ
ഉം മൂന്നരാവുമ്പോന്നെ എത്തും
ഏഹ് എങ്ങനെ ബസ്സ്‌നോ
ഏയ്ഏഹ് ഇന്റെവടെ എട്ത്തെന്നെ
ആഹ് അത് ശരി അത്രേം അട്ത്താ
ആഹ്
മ്മ്
പിന്നെന്താ ഇന്നാ അയിക്കോട്ടെ
ആഹ് ഓ